ആഹ് ഹലോ
ആഹ് എന്താ പരിപാടി
ഇ ഇപ്പൊ പ്രത്യേകിച്ചൊരു പരിപാടില്ല ഇങ്ങനെ ഇരിക്കുന്നു അവിടെയോ ഓ
പഠിക്കാണൊ
അല്ല ഉ പഠിപ്പൊക്കെ കഴിഞ്ഞു വർക്കെയ്യായിരുന്നു ഇപ്പൊ കൊറച്ച് ആ മാരിഡാ
ആഹ് എന്താ വർക്കെയ് ണെ
ഞാൻ ഗ്രാഫിക് ഡിസൈനി
ആഹ്
ഉം ഇപ്പം നിർത്തിട്ടാള്ളെ തല് ക്കാ ലത്തേക്ക്
ആഹ് അതെന്തേയ്‌
ഉം അതെ ആദ്യ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു ശ്വാസം മുട്ടലും ച്ചൊമയൊക്കെ ആയിട്ട് അപ്പം ഇങ്ങനെ ഡോക്ടറ് റിപ്പോർട്ടൊക്കെ ചോദിച്ച സമയത്ത് എനിക്ക് മുന്നേ ഒന്നും പ്രശ്നംണ്ടായിരുന്നില്ല
ആഹ്
അപ്പം ഒരു തണുപ്പുടിച്ചു അതിനെത്തൊടർന്ന് പിന്നെ അത് നിൽക്കുന്നില്ല ശ്വാസംമുട്ടലും ചുമൊന്നും നിക്കുന്നില്ല
ആഹ്
മപ്പം ഇങ്ങനെ ചോയിച്ച് ചോദിച്ച് വന്ന് വർക്ക് എന്താ ചെയ്യുന്ന ന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചോദിച്ച് വന്നപ്പൊ പറഞ്ഞു അവിടുത്തെ പ്രിന്ററിന്റെ പൗഡറും കാര്യങ്ങളൊക്കെ എനിക്ക് സെറ്റ് ആവുന്നുണ്ടാവില്ലാന്ന്
ആഹ് അങ്ങനെ
അതിന്റെ പൊടിയായിരിക്കൂല്ലേ
ആഹ്
എനിക്ക് പക്ഷെ ആ പ്രശ്നം എനിക്ക് കമ്പ്യൂട്ടർ ചെയ്യാനേ ള്ളൂ പക്ഷെങ്കിൽ അവിടെ പ്രിന്റർ വർക്കും കൂടി നടക്കുന്നത് കൊണ്ട്
ആഹ്
അതിന്റെ പൊടിയൊക്കെണ്ടാവും അപ്പം അതാവാം അലർജിക്ക് കാരണംന്ന് പറഞ്ഞത്കൊണ്ട്
ആഹ്
വീട്ടന്ന് പറഞ്ഞു കുറച്ച കാലത്തേക്ക് അവിടെ നിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാ ഇതൊന്ന് സെ റ്റാവട്ടെ കാരണം രാത്രിക്കെ ഉറങ്ങാനൊന്നും പറ്റൂല രാത്രി കിടന്ന കഴിഞ്ഞാൽ ചോമ്മയും ശ്യാസം മുട്ട ലൊക്കെ രാത്രി ആവ
ങ്ങട്ട് ഹോസ്പിറ്റലില് കാണിച്ചില്ലേ
കാണിച്ചു ഒരുപാട് കാണിച്ചു ഒരുപാട് എന്താ ഇത് മാറാത്തന്ന് മനസ്സിലാണല്ലോ എന്റെക്കെ ഞാൻങ്ങ് വരുത്തിയത് തണുപ്പ് പിടിച്ചു അതിനെ തുടർന്നിട്ടുള്ള പ്രശ്നന്ന് കണ്ടന്യൂസ് മരുന്ന് മാറ്റി മാറ്റി കഴിക്കും ആഹ് അതെ മാറ്റി മാറ്റി കാണിക്കും മാ മാറ്റി മാറ്റി മാരുന്ന് കുടിക്കും ഓഹ് ഉം പിന്നെയാണ് മനസ്സിലായത്.
ഉം ഇപ്പം എത്രായി നിർത്തിട്ട പ്പൊ.
ഉം ഇപ്പൊ വൺ മന്ത് ആയിട്ടേ ഉള്ളൂ നിർത്തിയിട്ട്.
ആണോ അപ്പൊ ഇതെന്നാ തുടങ്ങിയ ചോമക്കെ ആഹ് നിർത്തിയപ്പോ ബെറ്ററായോ?
നിർത്തിയപ്പൊ ബെറ്ററായി.
അയിന് ഉം
അതെ അപ്പൊ എന്റെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വൺ ഇയർ ആവുന്നതേ ഉള്ളൂ
ആണോ
അപ്പോ കല്യാണം കഴിഞ്ഞ് അവിടെ എത്തിണ്ടിരിക്കയാണ് എനിക്ക് ഇതൊക്കെ വരുന്നെ
ആഹ് ആഹ്
അപ്പൊ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഫോൾ നമുക്ക് പെട്ടെന്ന് ആഹ് ക്ലൈമറ്റ് റ്റ് പിടിക്കുന്നില്ല കാരണം അതൊരു വയൽ പ്രദേശ
ആഹ്
എപ്പഴും ആഹ് മെയ് ആ ഒരു ടൈമിലാണ് എന്റെ കല്യാണം കഴിഞ്ഞ വർഷം
ആഹ് ആഹ്
അപ്പൊ കല്ല്യാണം കഴിയലും മഴ തുടങ്ങലൊക്കെ ഒരുമിച്ചാ അപ്പ പിന്നെ ഞാൻ കരുതി വെള്ളത്തിന്റെ പ്രശ്നവും അതൊക്കെ ആയിരിക്കുംന്ന് പക്ഷേങ്കിലും ഇത് മാറുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിന്നൊക്കെ എല്ലാരും ടെൻഷനായി എല്ലാരും പറയാൻ തുടങ്ങി ചൊമ നിക്കുന്ന കാണുന്നില്ലല്ലോ അപ്പം ഇനി ന്യുമോണിയൊക്കെ ആയിരിക്കുവോ എന്നൊക്കെ പറഞ്ഞു അപ്പ പിന്നെ ഫുൾ ടെൻഷനായിരുന്നു.
അല്ല അപ്പൊ പനിക്കെ ഉണ്ടനു ചൊമ മാ
പനിയൊന്നുല്ല ഇല്ല പനി വരും പനി വന്നിട്ടാണ് എനിക്ക് ചൊമ ഒക്കെ സ്റ്റാർട്ടായത് പക്ഷെ പക്ഷെ പിന്നെ അങ്ങനെ പനി ഇണ്ടാവാറില്ല വല്ലപ്പോഴോന്ന് പനിച്ചാലായി
ആഹ്
ല്ലാതെ വേറെ പ്രശ്നമൊന്നുല്ല പക്ഷേ ചുമ നിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഡെയിലി നൈറ്റ് കിടക്കുമ്പോം ചൊമയോടെ ചൊമ തന്നെ
ജോലി നിത്തിട്ട് ഇതായില്ലേ
ഉം ജോലി നിർത്തിട്ട് അത് വേറൊരു പ്രശ്നായി കാരണം ജോലി നിർത്തിയിട്ട് നോക്കുമ്പോ ഇപ്പം ഒരുമാതിരി ജയിൽട്ടൊരവസ്ഥ
വീട്ടില് ഇരുന്നിട്ടില്ലേ
തന്നെആയി അതെ പണിയൊക്കെ കഴിഞ്ഞയ്ഞ്ഞാ പിന്നെ വേറെ ഒന്നും പണിയില്ല എത്ര നേരംന്ന് വെച്ചിട്ടാ ഫോണ് നോക്കാ
ന്നാ വേറെന്തേലും വർക്ക് ചെയ്തൂടെ പ്പ ഓൺലൈൻ ബിസിനസ്സ് അങ്ങനെ കൊറെ ണ്ടല്ലോ ക്രാഫ്റ്റ് ആയിട്ടും ജ്വല്ലറി ആയിട്ടും കൊറേ ണ്ടല്ലോ ഇപ്പൊ ഇപ്പ ഏതാൾക്കാരും കുട്ടി ളൊന്നുംവെറുതെ ഇരിക്ക്ണില്ലല്ലോ എല്ലാരും ഇങ്ങനെ ഓരോ വർക്ക് ചെയ്തോണ്ട്ക്കല്ലേ
ഉം അതെ അതെ പക്ഷേല് നമ്മെള് വിചാരിക്കുന്ന പോലല്ല. നമ്മളെ അയിനായ്ട്ട് എറങ്ങുമ്പോഴാണ്. അതിന്റോരോ ബുദ്ധിമുട്ടുകള് മനസിലാവ
നടക്കും ഇഷ്ടല്ലാതെ വന്നിട്ട് കാര്യല്ല. പക്ഷേ ഇതാള് ചെയ്താലേ അഹ് സെറ്റ് ആവൊള്ളൂ.
ഞാനങ്ങനെ നോക്കിട്ടാണ് ഇങ്ങനെ ഈ ഒരു വർക്കിലേ ക്ക് ഇൻവോൾവായത് മ് മ് പിന്ന എനിക്ക് വർക്കിന് പോകുന്നത് എനിക്കിഷ്ടാരുന്നു. ഇങ്ങനെ വീട്ടിലിരിക്കുന്നതിലും. എന്തുകൊണ്ടും വർ
ക്കന്നെയാണിഷ്ടം ആഹ് ആഹ്
അപ്പം ഇപ്പൊ പിന്നെ ഇങ്ങനെയായോണ്ട് എല്ലാരും ഹസ്ബൻഡും അമ്മയൊക്കെ പറഞ്ഞു. കൊറച്ച് കാലത്തേക്ക് അവടെ നിക്കട്ടെ എന്നിട്ട് നോക്കാ ഒന്ന് ഹെൽ ത്ത് ഒക്കെ ആയേന് ശേഷം.
പിന്നിം വരാവലേ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാ.
എങ്ങനെ
ഇതിപ്പ നിന്ന് കഴിഞ്ഞിട്ടേ ചൊമെക്കെ നിന്നേ ഇനി വർ ക്ക്ന് ചെന്നാല് പിന്നിം വരാവലേ പറയാ സ്റ്റാട്ട് ചെയ്യാണേ
ആഹ് അറിയില്ല പിന്നെ വേറെന്തെങ്കിലും നോക്കണം.
ആഹ്
നമ്മക്ക് വീട്ടില് സിസ്റ്റം ഒക്കെ ഉണ്ടാന്നെ നമ്മക്ക് വീട്ടിന്ന് തന്നെ ചെയ്യാം.
ആണോ അങ്ങനെ ചെയ്യണ്ടോ പ്പൊ
ഇപ്പ ഇല്ല ല്ല പക്ഷെങ്കില് അതൊക്കെ ഭയങ്കരായിട്ട്. നമ്മെള് വിചാരിക്കുന്ന പോലെയല്ല കാരണം. ഇതൊക്കെ ഓരോ ആപ്പെക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാ സിസ്റ്റത്തിലെക്കെ.
ആഹ്
ആപ്പം അതെ ആപ്പെക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ ഒരുപാട് പൈസയാവും
ആഹ്
അങ്ങനെ മ് മ് അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും നോക്കിയില്ല. ഇനിയിപ്പോ ഞാൻ കരുതി. കൊറെച്ച് കഴിഞ്ഞിട്ട് ഒന്നിപ്പ ഇതേ ഫീൽഡ് അല്ലെങ്കില് വേറെന്തെങ്കിലും ജോബ് നോക്കാന്ന് വെച്ചു.
ആഹ് ഹസ് നെന്താ ജോലിയപ്പോ
ആൾക്ക് കൺസ്ട്രക്ഷൻ വർക്കാ.
വീട്ടിലാരൊക്കെണ്ട്
ആഹ് ഇനിക്കി ഇപ്പം ഞാൻ എന്റെ വീട്ടിലാ ള്ളത് ഞാനും അമ്മേം അച്ഛനും മാത്രേയുള്ളൂ. ഹസ്ബൻന്റെ വീട്ടിലാണെങ്കില് ഞാനും ഹസ്ബൻഡും. ഒര അനിയന്ണ്ട് പിന്നെ ആൾടെ അമ്മ
എന്താ ഫുഡെക്കെ ഇവടെ ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞ് നിക്കാ പിന്നെ ഉപ്പ ഉമ്മ അനിയൻ താത്ത ണ്ട് താത്താനെ മേരീ ഡയിൻ ഓള് അവിടെണ്.
ആഹ് ഹാ
ട്ടാം
അങ്ങനെ
ഫുഡെക്കെ എന്താ ഇന്ന് യിച്ചിന് ഇല്ലേ
ആഹ് ഞാനും കഴിച്ചിട്ടില്ല.
ഉം ഉം
ഓ ഓ ഓ ചോറ് അങ്ങനെന്തെങ്കിലും ആയിരിക്കും അല്ലാതെ ഇന്നിനി. ഇപ്പൊന്നും ഉണ്ടാക്കാൻ നോക്കുന്നില്ല. അല്ലേ എടക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പുട്ടോ, ചപ്പാത്തി ഇങ്ങെല്ല്. ഇപ്പം പുട്ടുണ്ടാക്കി ഉം എല്ലാ ദിവസവും രാത്രി ചോറ് കഴിക്കില്ല. ക്ഷെ ചെലെദിവസം ഒരുമടിവെരും. ഉം
ന്നട്ട് വരുമ്പോ രാവിലെ ഉച്ചക്ക് ക്കെന്നെ വെക്കും രാത്രികൂടി തയ്ക്കും അപ്പൊ ചെർ അപ്പൊ അയിന് നിക്കാൻ ടൈം ഇണ്ടാവില്ല അർജന്റ് ഇള്ളതാവുമ്പോ ച്ചെലടൈമില് അങ്ങനെ ന്നെ അരിടും അങ്ങനെ ഫുഡ് ണ്ടാക്കും
ആ ആഹ്
ഉം
എവിടിം ഹസ്ബെന്റെ വീട്ടിൽ അങ്ങനെയാ രാവിലെതെന്നെ രാ ത്രേക്കും കൂടെഇള്ളത് വെക്കും.
ആഹ്
ഉം പിന്നെ ഇവിടെ അധികം രാത്രി അങ്ങനെ ആരും ചോറ് കഴിക്കില്ല.
ആഹ്
എന്റെ എന്താ ഇപ്പള്ളവീട്ടില്
ആഹ്
ആഹ് ഇവ്ടെ അച്ഛനു അമ്മക്കു അങ്ങനെരാത്രി ചോറ്കഴിക്കുന്ന പരിപാടിഇല്ല അതോണ്ട് ഞാനും എനിക്കുംഇഷ്ട്ടല്ല രാത്രിയും ചോറ് കഴിക്കുന്നത് അദ് അതോണ്ട് എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും പിന്നെ തീരെ വയ്യെങ്കി മാത്രം
ഉം
ഒര് മടി വെരൂലേ ചെൽപ്പോ ഇനിപ്പൊന്നും ഇണ്ടാക്കാൻ വയ്യാന്ന്. അപ്പൊപിന്നെ ചോറെന്നെ വെച്ച് അഡ്ജസ്റ്റ്ചെയ്യും.
ഉം
അമ്മ എന്തെങ്കിലും ചേര്ണ്ണ്ണ്ടോ
ഇല്ല്യാല്ല അമ്മ ഒന്നുംചയ്യുന്നില്ല അമ്മ ഹൗസ് വൈഫ്.
ആഹ് അച്ഛനോ?
ഉം അച്ഛന്റെ തുന്നെൽപണി
ആഹ് ഒരുമോള?
അതെ ഞാനൊറ്റ മോള
ആഹ്
എന്നിട്ട് അവിടെന്തൊക്കിയ വിശേഷം? ഉം അവിടെ എന്തൊക്കെയാ വിശേഷം?
ഇവടെന്താഅങ്ങനെ പോണ് ഇങ്ങനെഓരോ കോഴ്സ്‌ ഒക്കെ നോക്കിക്കോണ്ട്രിക്കണ് അലോട്ട്മെന്റ് കൊടുത്തിട്ട് ഇന്ന് വന്നിട്ട് അങ്ങനെ നോക്കിട്ടില്ല. ഞാന് നഴ്സിങ്ങ വിചാരിക്ണേ നെയ്സിങ്ങ വിചാരിക്ക്‌ണത്. അപ്പൊ വെറുതെ ഇനി ടൈമ്ഇങ്ങനെ പോവല്ലേ ഇനി അഥവാ ഇങ്ങനെ ഓരോന്നും നോക്കി നോക്കി ലാസ്റ്റ് ഒന്നും ഇണ്ടതാവണ്ട വിചാരിച്ച് പിന്നെ ഇവടെട്ത്ത്ല്ലെ കോളേജ് ല് കൊട്ത്ത്. ഇനികിട്ടിയാലും കിട്ടിട്ടില്ലെങ്കിലും നേഴ് സിങ്നെന്നെ പോവാഅതവാ ഇനി എന്തെങ്കിലുംആയി ടൈമ് കഴിഞ്ഞാലേ ലാസ്റ്റതു ഒന്നുല്ലാതെആവും ജസ്റ്റ്കൊടുത്ത് ഇട്ടതാ കോളേജ്ക് അല്ലെങ്കിൽ നഴ്സിങ്ങ് അല്ലെങ്കി പാരാമെഡിക്കൽ കോഴ്സെസാണ് വിചാരിക്കണുന്നത് എൽ ബി എസ്ൽ കൊടുത്തിട്ട് കിട്ടുകട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കി
ആഹ്
മാനേജ്മെന്റില് കേറി നേഴ്സിങ് പഠിക്കണം.
നാട്ടില്ണ്ടോ നസീം കോളേജൊക്കെ?
നേസിങ്ങ് ഒക്കെണ്ട് ഡൊണേഷനെന്നെ ആറാണ് അവുടെ. കേരളത്തിൽ മേനെജ്മെന്റില് കേറെണെങ്കി. എൽ ബി എസിൽ നയന്റി ഫൈവ് പെർസെന്റേജ് നയന്റി നയനെങ്കിലും വേണം ആ എൽ ബി കിട്ടണെങ്കി.
ഉം
ട്ട് ഡൊണേഷൻ ന്നെ ഇവിടെ ഇങ്ങനെ ആറായിരണ്ട് പുറത്ത് ഏഴേ ഉള്ളൂ അല്ലാതെ ഫീ ഉം ഡൊണേഷനും ഫുഡോക്കെ ഹോസ്റ്റലൊക്കെ പാടെ ഇൻക്ലൂഡ് ആയിട്ട്. ഏഴൊള്ളു അപ്പ പിന്നെ ബാംഗ്ലൂര് മൈസൂർ നോക്കാന്ന വിചാരിക്കണെ.
ആഹ് അതന്ന നല്ല ഓപ്ഷനല്ലേ.
ആഹ് പിന്നെ നിക്കണ്ടേ ഞാൻ വിട്ടു നിന്നിട്ടൊന്നുല്ല അധികം. ഇവിടെ എടുത്താ വ് മ്പോ പോയി വന്നാ മതിയല്ലോ വിചാരിച്ചിട്ട്.
ആഹാ
ആഹ്
പക്ഷെ എല്ലാം ആരെങ്കിലും അറിയുന്ന ആളൊക്കെണ്ടെങ്കില് അങ്ങനെയല്ല. ഫ്രണ്ട്സോ ആരെങ്കിലു ക്കെ ണ്ടെങ്കില്
പ്രശ്ന ഓനും നഴ്സിങ്ങണ് പറീ ണത് അങ്ങനെ രണ്ടാളും പോവാണെങ്കി കൊഴപ്പല്ല.
ആ അതെ നമുക്ക് ന്തെങ്കി ആവശ്യത്തിന്
ആള് ണ്ടെങ്കി ഒപ്പം ണ്ട് ഇവിടെ അധികോ ആ ഇപ്പാണ്ടെ ഫ്രണ്ട് കുട്ടിയൊക്കെണ്ട്. പ്പം പിന്നെ ആ ഒരു കോളേജ് നോക്കണ്. ഇവിടെ ആഹ് ഇവിടെ കേരളത്തില് കിട്ടിട്ടില്ലെങ്കി അങ്ങനെ നോക്കാം ന്ന് വിചാരിച്.
ആഹ് ഈ ഹോസ്റ്റലിൽ നിന്ന് പഠിക്ക്ന്നത് ആഹ് എന്നാ ഓക്കെ.
ആഹ്